എന്താ ഷം
നല്ല വിശേഷം അവിടെയോ
ഇവിടെയും നല്ല വിശേഷാണ് ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡൊക്കെ കഴിച്ചു
ചെറിയ മയക്കത്തിലേക്കും ലേ
മയക്കത്തിലൊന്നല്ല അങ്ങനെ ഇരിക്കാണിവിടെ മഴെയും നോക്കി
ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ അവിടെ? ഇവിടെ.
ഇല്ല ഇല്ല ഇവിടെ പൊർത്ത് തിരുമ്പിയത് ചിക്കിടയിട്ടുണ്ട് അപ്പം മഴ പെയ്യോ ഇല്ലേ ന്നിങ്ങനെ നോക്കി നിക്കാണ്.
നോക്കി നിക്കേണ്ടി വരും അത്.
ആഹ് അതെ അതെ.
ഏ അപ്പൊ ഇങ്ങക്ക് ഉള്ള്ക്ക് ഇട്ടൂടേന്യോ?
അയ്ന് കൊറച്ച് വെയില്. കൊ ഇണ്ടല്ലോ അപ്പൊ ഒന്ന് ഒണങ്ങാണെങ്കിൽ ഒണങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടെ.
ഏ ഇവിടെ അധികം വെയിലൊന്നില്ലട്ടോ. ഉം വെയിലൊന്നും ഇല്ലാതെ ആ മൂകിക്കൊണ്ടിക്കല്ല്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പള്ളത്.
ഒന്ന് വെയ്ലറിച്ചും പിന്നീ മൂടും അങ്ങനെയണേ കൊറച്ച് അടിച്ചൊള് ന്നാല് കി ഒണങ്ങാണെങ്കിൽ ഒണങ്ങിക്കോട്ടെ ന്ന് വിചാരിച്ചാണ്ടേ.
അതെ അതെ. എന്താ പിന്നെ വേറെന്താ മക്കളൊക്കെ ഇന്ന് ലീവായിരിക്കൂല്ലേ?
ഓ മക്കളൊക്കെ ലീവാണ് മക്കള് ഭക്ഷണം കഴിച്ച് ഒറങ്ങി.
ഏ ഒറങ്ങിയോ ഉച്ചക്ക് ഒറങ്ങേ
ഇല്ല ലീവാണെന്ന് ഒറങ്ങും.
ഏഹ് അപ്പൊ അവരെങ്ങനെ വൈകുന്നേരേക്കും കളിക്കാൻ പോവാ.
രാവിലെ ഒരു കളി കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചു ഉറങ്ങിയതാ.
ഓ ഇങ്ങക്ക് ഇങ്ങള് കൃഷിയൊക്കെ ചെയ്യോ?
ഇല്ലട്ടോ കൃഷി അയിന് അങ്ങനൊന്നുല്ല അയ്ന് ഞങ്ങക്ക് സ്ഥലം ഇവടെ കൊറവാണേ.
ഓഹ് അപ്പൊ എന്താ മെയിനായിട്ട് എന്ത് ചെയ്യാനാ ഇഷ്ടം.
മെയിനായിട്ട് അങ്ങനെപ്പ ചോയിച്ചാല് ഇപ്പൊ എന്താ പറയാ അയിനുള്ളൊന്നും ഒര് ഒഴിവില്ല ഇവിടെ. ഇങ്ങള് ഇല്ല ലോ?
ആഹ് നല്ല കൃഷില്ല വേറെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ഇണ്ടാവൂലേ?
ഇഷ്ടപ്പെട്ട് ഞാൻ ടൈലറിങ്ങ് ഞാന് ഡ്രസ്സ് അടിക്കു ഒക്കെ ചെയ്യും.
ഏഹ് അടിക്കോ അപ്പ ഇങ്ങനെ കൊറേ അടിക്കാനൊക്കെ കിട്ടല്ണ്ടാവുല്ലേ?
കൊറേന്നും കിട്ടേല്ല അവിടെ ഈ പെരുന്നാളൊക്കെ വരുല്ലോ?
ആഹ്
അപ്പ ഇങ്ങനെ ഇവിടെ അടുത്തില്ലൊലൊക്കെ മാക്സി ചുരിദാറൊക്കെ ഷൈപ്പ് ആക്കാനൊ ക്കെ കൊണ്ടുവരും.
ആഹ്
അങ്ങനെയാണ് യാ
എവിടെങ്ങള്? ഓ അങ്ങനെയാണ്ല്ലേ?
അതെ.
നമുക്കിവിടെ ബെകിലു പണി
ഇങ്ങ ള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കൃഷി എന്തെങ്കിലും?
ഇല്ല എനിക്ക് അതുകൊണ്ട് വല്യ താല്പര്യ ഇല്ല ങ്ങ ള് പറഞ്ഞ പോലെ തന്നെയാണ്. അതേ അവസ്ഥ ആഹ് എനിക്ക് അതുകൊണ്ട് വല്യ താല്പര്യ ഇല്ല. വേറെ എന്തെങ്കിലൊക്കെ എനിക്കിങ്ങനെ ഫോൺ മെ കളിക്ക. അന്ന വേറൊരു പ്രേശ്നല്ലല്ലോ
ഏ എടേ കു മോനെവ്ടേ?
മഓനവിടെണ്ട് അവിടെ പൊറത്താണ് ഉറക്കാൻ
ഉച്ചക്കെ ഉറങ്ങനൊന്നുല്ല
അത് ഞാൻ ഉറക്കും കരുതിയിട്ടാണ് ആ പുൊറത്തറങ്ങി നടക്കണേ
അതെല്ലേ ആഹ് വേറെ ആരെങ്കിലും ഉണ്ട കൂടെ കളിക്കാന്
ആഹ് ണ്ട് അവിടെന്ന് ശനി ഞായറും ലീവലേ പ്പ അപ്പറത്തെ വീട്ടത്തെ മക്കളൊക്കെ വന്നിട്ടുണ്ട് ആഹ് അപ്പൊ അവരപ്പൊ കള
ആഹ് അപ്പൊ അവരുണ്ടെങ്കി അവരെടെന്ന് കിട്ടൂലോ അല്ല ഉറങ്ങാന് ആഹ് അതെ ങ്ങെളെങ്ങനെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ച ഴിക്ക
ആഹ് ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെ ഇരിക്ക കൊറച്ച നേര ഇന്ന ചോറും മീൻകറിണ്ട്
അതല്ലെ ഇന്നലത്തെ തേങ്ങാച്ചോറ് വാക്കിണ്ടോ
തേങ്ങാച്ചോറ് കൊറച്ച് കൂടുതലും ബാക്കിനി എന്താച്ചാല്
ആണോ
ഹസ്ബൻന്റിന്റെ ഇവടെ നമ്മളെ വേക്കില്ലെന്നെനി പണി അപ്പം അപ്പൊ അവർക്ക് ഇ രണ്ട് പണിക്കാരിണ്ട് ഓ ഹസ്ബന്റും പിന്നെ വേറെരു ഇള മൂ മൂത്തച്ഛനും ഉണ്ട്
അതെ
ആഹ് ഒക്ക് രണ്ടാക്കും പത്ത് മണിക്കനാൻഡ് നമ്മള് പത്തിരിം കറിയൊക്കെ ണ്ടാക്കീന്
അതെ എന്ത് പണിയാണ്
ടൈൽസും പണിയ ഞവിടെ നാത്തൂന്റെ വീടുണ്ട് ഇപ്പൊ വീട്ടക്ക് ടൈൽസും പണിയ ആയിട്ടുണ്ട് അപ്പ അതെടുക്കാന അപ്പ അങ്ങന തുടങ്ങിയപ്പം ഞാൻ എപ്പളേ ചോദിച്ചനോല്ലോട്ട് പത്തുമണിയൊക്കെ ആകുമ്പോം അപ്പം തിന്നല്ലോ വിചാരിച്ച പിന്നെ ഓല് രണ്ടാളും വന്ന് തിന്നണത് പന്ത്രണ്ട് മണി ബാങ്ക് കൊടുക്കണന് കൊറച്ച മുന്നേ പിന്നെ ചോറ് വണ്ടിരും പള്ളി ഇട്ട് കഴിഞ്ഞ കഴി പിന്നെ ചോറ് ചോറിനധികം പോതില്ല പിന്നെ പേരിനെ വിളിച്ച പറഞ്ഞപ്പോ കൊ ഒന്ന ഇരുന്ന് നീ ച്ച്
അത്രേ ഉള്ളൂ ല്ലേ
ആഹ് അപ്പം പിന്നെ അത്രീം ചോറ് അവിടെ ബാക്കിയായി ഇല്ല ഇന്ന് ചൂടാക്കിന്ന് നമ്മള് ഇന്നലെ രാത്രിന്നെ വെള്ളം വെച്ചിട്ട് കൊർച്ച് വെള്ളം പാർന്ന്ട്ട് കുക്കർല് ഇട്ടീനി മറ്റേ അരിയാണ് സാവധാനം വേവ്ണ കുറുവ കുറുവയ്ര്യാണ്.
കൊറവാരി വേവ് കൂടിയാരിയായിരിക്കുംല്ലെ
ഏഹ് ആഹ അപ്പൊ പിന്നെ ഒന്ന് വെള്ളം പാർന്ന്ട്ട് ഒന്ന് ഇതാക്കിയപ്പം അത് റെഡി ആയി ഇന്ന് പ്പ ഉച്ചക്ക് പ്പം എന്തൊക്കെ കഴിച്ചത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ ഫുട്ട് വേസ്റ്റ് ആക്കുന്നോണ്ട് ഇൻക്ക് വല്യ താല്പര്യല്ല.
ഇൻക്കും താല്പര്യന്നുല്ലട്ടോ
ആഹ് ചെലോലൊക്കെ കാണാ ഇങ്ങനെ നല്ല ഫുഡൊക്കെ ഇണ്ടെങ്കില് തട്ട്ണ് ശേ അമ്മക്ക് അത് കയ്യൂല.
അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല
അതെ എത്രേ ആൾക്കാര്ണ്ട് ഫുഡ്ഡ് ഒന്നും കിട്ടാതെ നമ്മളെ ജില്ലയില് കൊറവാണ്. നമ്മളെ ജില്ലേ കൊറവാണ് കൊറവാണർഞ്ഞാല് അമ്മള് അറിയുന്നില്ല. ഇണ്ടോ ഇല്ലെന്നൊന്നും
ഉണ്ടോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലോ.
ആഹ് അതന്നെ നമ്മള് അറിയ്ണത് ഈ ഫോൺല് വരുമ്പം അത് കൊൽക്കത്ത ആ ഒരു ഏരിയയിലൊക്കെയാണ് നല്ലോണം ഫുടൊന്നും കിട്ടാതെ മക്കള്ങ്ങനെ
എം സെൻസസ്ല് ഏറ്റവും കൂടുതല് പ ഇങ്ങനെല്ലെ പട്ടിണി കിടക്കുന്നവരാണ് കൂടുതൽ ന്നല്ലെ പറയപ്പെട്ണേ.
അതെ അതെ അപ്പൊ ഈ കൊൽക്കത്തേല്ള്ള കുട്ടികളൊക്കെ ങ്ങനെ ഒരു ഫുഡ് വരുമ്പോക്കിന് അവരിങ്ങനെ അത്രയും അത്രീം ഇഷ്ടത്തോടെയാണ് ഓല് ആ ഫുഡ് വെയിറ്റെയ്ത് നിക്ക്ണ്. അതൊക്കെ കാണുമ്പോ സങ്കടം വരും നമ്മള്പ്പം ഓരോ നമ്മള്പ്പോ ഒരു സൽക്കാര്ത്തിനായാലും കല്യാ ൺത്തിനായാലും നമ്മളത്രീം ഫുഡ് വേസ്റ്റ് ആക്ക്ന്ന്ണ്ട് കൊറെ പേര്. നമ്മള്പ്പോ കല്യാണത്തില് പോയി കഴിഞ്ഞാലും നമ്മള് പ്ലേറ്റിലോട്ട് ഫുഡ് ഇട്ട് കഴിഞ്ഞ് വേണങ്കിലും വേണ്ടെങ്കിലൊക്കെ നമ്മള് ഇടും ഇല്ലേ ബീഫാണെങ്കിലും ചിക് ക്കനാണെങ്കിലും പശേ അതൊക്കെ നമ്മള് എന്തെയ്യാ? അമ്മളെ വയറ് കഴിഞ്ഞ വയറ് നറഞ്ഞ് കയിഞ്ഞാ പിന്നെ അമ്മളത് വേസ്റ്റാക്കും.
ഓഹ് അതന്നെ
അപ്പൊ ആവശ്യത്തിന് മാത്രം എല്ലാരും കഴിക്ക. അതാണ് ഏറ്റവും നല്ലത്.
ഓഹ്
നമ്മള ർഞ്ഞ തോനെ കണ്ട കഴിഞ്ഞാ നമുക്ക് തോന കഴിക്കാൻ തോന്നും. പശേ തോന ഇടും പശേ കഴി ക്കായിലാ ചെല സമയത്താങ്ങനെ ആണല്ലോ ഇഷ്ടപ്പെട്ട ഫുഡ് ഇണ്ടെങ്കി നമ്മളൊക്കെ തോന്നേ ഇടൊല്ലോ ശേ അത്രി അത്രീം കഴിക്കാൻ കഴിയില്ല.
ആഹ്
അല്ലെ നിങ്ങളവിടെ കല്യാൺത്തിന് പോമ്പോ അങ്ങനെ വേസ്റ്റായ ഫുഡ് ങ്ങനെ പോ ചോറൊക്കെ ബാക്കിണ്ടാവുലെ
ആഹ് ണ്ടാവല്ണ്ട് എന്താ ച്ചാല് അതിനെ കുർച്ചൊന്നും ഇൻക്കറീലാ ട്ടോ
ഏഹ് നമ്മളിവിടെ കയിഞ്ഞെ ഒരു കല്യാൺത്തിന് ഇട്ടം പോലെ
കൊറെ പേര് കൊണ്ടോവോല്ലോ ല്ലെ ബാക്കി എന്താ ചെയ്യല് ഇൻക്കറിയിലാട്ടോ
ചെമ്പട്ടി ചോറൊക്കെ ഇണ്ടായിനി ഇവിടെ പുളിക്കാത്തെ പൊട്ടിക്കാത്തേ ഇത്രയും ചെമ്പ് ചോറൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എന്താ ചെയ്ത വച്ചാല്? നമ്മള് അടുത്ള്ള മർക്കസത്ത് മർക്കസല് നിക്കണ കുട്ടിയാള്ണ്ടല്ലോ?
ആഹ് അതെ തെ.
ആ അവർക്കൊക്കെ കൊടുക്ക അല്ലെങ്കി ഏതെങ്കിലും യെ തീങ്ങാനയിലേക്ക് കൊടുക്ക അങ്ങനെയൊക്കെ ചെയ്യാറ് ഇവിടെ പൊതുവായിട്ട് അല്ലെങ്കി ഉം ഉം എന്തെങ്കി
തിനെ കുറിച്ച് അറിയഞ്ഞിട്ടാണ് എന്താ ചെയ്യലെന്ന്?
ആ അല്ലെങ്കി ഇവിടെ സൊലാത്തൊക്കെ ണ്ടെങ്കില് അന്നത്തീസം ആഹ് നമുക്ക് സൊലാത്ത് കഴിഞ്ഞന്നാ മ്മക്ക് പായസോ ഫുഡോ എന്തെങ്കിലൊക്കെ കിട്ടും. ചീത്തേയിട്ട് അപ്പം അയിന് പ്പ തുവരായിട്ട് ഇവരെ ന്തേയ്യും ആ ഫുഡ് ബാക്കി ണ്ടെങ്കി അങ്ങനെ പാക്ക് ചെയ്തുകാണ്ട് വന്നോർക്കെല്ലാർ
തെരുല്ല ആഹ് നല്ലതാ ട്ടോ കാര്ണം ഫുഡ് വേസ്റ്റ് ആവൂലല്ലോ?
അതെ അതെ ഫുഡ് വേസ്റ്റ് ആവുലേ എന്നാ എത്തും ചെയ്യും ഫുഡ്
ആഹ് പിന്നെ എന്തിണ്ട്?
പിന്നെന്തൊക്കെയാ അങ്ങനെ പോകുന്നേ?
ഇന്തേല്ലേ.
നിങ്ങളെ അവിടെ ഇതൊക്കെ ഇണ്ടാവലുണ്ടോ ഏഹ്? സ്വലാത്തും കാര്യങ്ങളൊക്കെ?
ഓഹ് ഉണ്ടാവുന്നുണ്ട് മാസത്തില് ഒരിക്കലാണ്.
മാസത്തിലാണ് ഉണ്ടാവാറ്?
ആഹ് ഓഹ് മാസ് എല്ലാ മാസവും ലാസ്റ്റ്.
ഓഹ്.
അങ്ങന ഉണ്ടാവല്
ആഹ്
എന്തെങ്കിലും പായസയിട്ടോ ഫുഡ് ആയിട്ടോ എന്തെങ്കിലുക്കെ ഉണ്ടാവും.
ആഹ് ആഹ് ഇനിക്ക് നല്ല ഓർമ്മുണ്ട് ഞാൻ എന്റെ വീട്ടിലായെന്ന് പോയപ്പോ അവിൽ മിൽക്ക് തന്ന് ഒരു ഒരു പ്രാവശ്യം. പക്ഷെ അങ്ങനെ ഇത്തിരി കി ഇത്തിരി കിട്ടിയാലും നമുക്ക് അത്രയും ടേസ്റ്റ് കൂടൂലേ നമുക്ക് തോന്നേ കഴിക്കാൻഞ്ഞ് കൊറ
തോന്നും തോന്നും
പക്ഷെ ഏഹ് അപ്പട്ട ഉണ്ടാവൂല്ല.
ഇല്ലില്ല കൊറച്ച് കിട്ടുമ്പോളാണല്ലോ ടേസ്റ്റ് കൂടാ
ആഹ് എന്നാ ശെരിട്ടോ.
ആഹ് ശെരി.